നമസ്കാരം നമസ്കാരം.
ഏഹ് രാത്രി പ അത്താഴം ഒക്കെ കഴിച്ചതാണ, അത്താഴം കഴിച്ചതാണോ?
ഇല്ല ഇല്ല കഴിച്ചില്ല ഇച്ചിരി കഴിക്കണം.
കഴിച്ചില്ലേ ആഹ് ഞാൻ കഴിച്ചതാ.
ആഹ് ആഹ് എന്ത് എന്തായിരുന്നു ഫുഡ്.
സുഖം തന്നെ.
ഉം ഇന്ന് ഫുഡ് എന്തായിരുന്നു?
ഫുഡ് ചോറ്
ഉം ഉം
ഏഹ് മോര് ചക്ക
ആഹ് കുറേയുണ്ടല്ലോ ഇപ്പൊ ഇത്.
കുറേയുണ്ട്.
ഉം ഉം എന്ത് ചെയ്യുന്നു ഇപ്പൊ?
എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ. നമ്മള് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഇല്ലേ.
ആഹ് ആഹ് അവിടെ ജോബിലാ.
ആഹ് ഇതേ ഇപ്പൊ ജോലിയിൽ ഇല്ല വീട്ടിലാ.
ആഹ് അല്ലേ വേറെ എന്തിര്, പഠിക്കണതോ ജോബിലാണോ വച്ച്.
ആഹ് പഠിച്ചുകൊണ്ടിരിക്കുക.
ആഹ് അപ്പൊ പാർട്ട്‌ ടൈം ആയിട്ടാ ജോബ്.
ആഹ് പാർട്ട് ടൈമേയുള്ളൂ.
ആഹ് ഉം അതെന്താ ഡിഗ്രി കഴിഞ്ഞു ഡഗ്രിയാ.
അല്ല ഡിഗ്രി ആഹ് അത് ഡിഗ്രി ഒന്നും പോയില്ല.
ആഹ് കോഴ്സാ.
ആഹ് കോഴ്സ് കൊറച്ച് പഠിച്ചു തീർന്ന് ബാക്കി ഇനി. അതിന്റെ പഠിച്ചത് തന്നെ ഇവിടെ ചെയ്ത് പോക്കാത്തില്ലേ ഓരോന്ന്.
ആഹ് ആഹ്
ആഗ്രഹമൊക്കെ പോയിക്കൊണ്ടിരിക്കുക.
ആഹ് ആഹ്
അല്ലാത്ത സമയം ഈ പാർട്ട് ടൈം ജോലിയും അല്ലാത്ത സമയത്ത്. ഇങ്ങനെയും പോയിക്കൊണ്ടിരിക്കും.
ആഹ് ആഹ്
താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുവാണോ? അതാ ജോലിക്കാണോ ഏത് ആ
ഞാനപ്പ ഡിഗ്രി ഫസ്‌റ്റിയറാ
ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ
ഉ നമ്മള ഇപ്പം ഒരേ മാതിരി എന്തേലും പാർട്ട് ടൈം ജോബ് കിട്ടോന്ന് നോക്കി നടക്കാണ്പ്പോ.
ആഹ് ആ പാർട്ട്ടൈം പഠിത്തത്തിനൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോബ് കുഴപ്പമില്ല.
ആ ആഹ അല്ല നമ്മള് നമ്മള എക്സ്പെൻസ് ചില ഇത
ആഹ് നമ്മളെഅവസ്ഥ ഇത് തന്നെ നമ്മളെ അവസ്ഥ ഇത് തന്നെയാണ്.
ആ അതെ. നമ്മളെ വീട്ടുകാരതിരേ നമ്മളെ എക്സ്പെൻസ് ഒന്നും ആവൂലല്ലോ.
ഇത് ഇപ്പം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോവും. പോകുന്നൊരു വഴിയാ ഞാൻ ഇപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
അതെന്താണ്?
അല്ല അങ്ങനെ ഇപ്പോ പഠിച്ചൊണ്ടിരിക്കുന്നേ.
ആഹ് അ നമ്മള് സ്വന്തം വർക്ക് എടുത്ത് അങ്ങനല്ലേ.
ആഹ് അല്ല അതല്ല ഇപ്പോ പാർടൈം ആയിട്ട് ജോലി ചെയ്തു പോകുന്നില്ലേ, അപ്പോ അതിനനുസരിച്ച് കുടുംബവും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട് അങ്ങനെ പോയ്ക്കൊണ്ടിരിക്കും.
ആഹ് അഹ് ആഹ്. നമ്മളും അങ്ങനെ എന്തെലൊക്കെ ആഹ് എല്ലും നടക്കണ്ട്, ഞാനും അതെപോലെക്കെ ഞമ്മൾക്ക് നമ്മുക്ക് നമ്മളുടേതായ എക്സ്പെൻസ് ഉണ്ടാവൂല്ലോ കോളേജ് ആവുമ്പ
ആഹ്.
ഉം അയിന് എന്തേലുമൊക്കെ കിട്ടോ നോക്കണം ഇനി.
ആഹ്
എത്ര കിട്ടും സൂപ്പർ മാർക്കറ്റന്ന് പാർടൈമായിട്ട്.
പാർട്ടൈമായിട്ട് ഒര് ആറായിരം.
ഓ പെർ മന്തോ?
ആ പെർ മന്ത് നാല്മണിക്കൂറത്തെ ജോലി
ആ അപ്പം അതായത് അമ്പത് രൂപയാണ് ആ
ആ അങ്ങനെയല്ല ഒരു ദിവസം നാല് മണിക്കൂർ.
ആഹ് അതെന്നെ മണിക്കൂറിന് അമ്പതേക്കാരന്ന് ഇരുന്നൂറ് ആഹ്.
നമ്മക്ക് ഇൻസെന്റീവ്സ് ഉണ്ട്.
ആഹ് ആഹ്
ആഹ്.
അങ്ങനൊക്കെ പോണ്.
പിന്നെ എന്തൊക്കാ?
ഹലോ.
ഇപ്പത്തെ വിദ്യാഭ്യാസ രീതി.
ആഹ് ആഹ്
കുറച്ചൂടെ മാറ്റം വരുത്താൻ ഉണ്ട്.
അതെ കൊറേ മാറാനുണ്ട്.
ആഹ്.
കൊറച്ചൊന്നും അല്ല കൊറച്ച് അധികം മാറാനുണ്ട് ഉം ഇപ്പോഴും ഒരു പഴയ തിയറി ബേസ്ഡാ പോണത് ഇതൊക്കെ ബ്ര ഇല്ല ഇതോട്ട് വരണം ഉം ബാക്കി ഫാറ്റി അതായത് ഇപ്പം കമ്പ്യൂട്ടറിൽ ഒരു ഡിഗ്രി എടുത്ത ഒരുത്തന് മറ്റേ കമ്പ്യൂട്ടർ എന്താ പറയുണ്ടാവില്ലേ?
ആഹ്
ആഹ് അവസ്ഥാണ് ഇപ്പോ നമ്മുടെ നാട്ടില്.
ഏറ്റവും കൂടുതൽ വിഷയാക്കുന്ന നമ്മള് ഈ ഒരു ഏജ് ഏജിലെ പ്രശ്നമാ കാരണം.
ആഹ്
ഈ ഏജിലുള്ള ആൾക്കാരാണ് എവിടെപ്പം ലഹ ലഹരി ഉള്ളിലോട്ട് ഉപയോഗിക്കുന്നത്.
ആഹ് അതാണ്
അതാണ് അപ്പൊരാ ഒരു നമ്മ നമ്മൾ രണ്ട് വള്ളത്തിൽ കാല് കുത്താൻ പറ്റില്ല ഒന്നെങ്കിൽ ലഹരിയായിട്ട് മുന്നോട്ട് പോകും അതി അടുത്ത വട്ടം രണ്ടും നടക്കുന്നില്ല ഒരെണ്ണം നടക്ക
നേരിയായിട്ട് പോയാ അത് കുറച്ച് കാലത്തിനേ ഉണ്ടാവുള്ളു
ആഹ്
ഇന്ന് വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ടോ
വേൾഡ് കപ്പ് കാണു കാണുന്നില്ല
ഇല്ല
ഇല്ല
ഇൻ്ററസ്സ് ഇല്ലേ ഫുട്ബോൾ
ഇഷ്ടൊക്കെ തന്നെയാണ്
നമ്മള് പോർച്ചുഗൽ ടീമാ നമ്മള് പോയില്ലേ പുറത്ത്
അല്ല ഞമ്മള് ബ്രസീലാണ് നമ്മളും പോയി ഇങ്ങൾ പോണതിന് മുമ്പ് നമ്മള് പോയി
അർജന്റീനയെ ഉള്ളു ഇപ്പോ
അതെ ഇന്നലെ ഇപ്പൊ അർജന്റീന തോൽക്കാൻ വേണ്ടി കൊറെ ബീ പിടിച്ച് നടന്നില്ല രണ്ടെണ്ണം ഒക്കെ തോറ്റിക്കല്ലേനെ പിന്നെ മൂന്നെണ്ണം അടിച്ചു വന്നില്ലേ
അല്ല ഇതിപ്പം സി ആർ സെവൻ പറഞ്ഞിരിക്കന്ന് വെച്ചാ ഇതിപ്പോ കപ്പ് കപ്പ് തൂക്കിയിട്ട് ആളാവണ്ട കാര്യമില്ലല്ലോ
ആഹ് അല്ല സി ആർ സെവന് കപ്പ് വേൾഡ് കപ്പ് അടിച്ചില്ലെങ്കിലും പറയാൻ കൊറെ ഇണ്ട്
ഇല്ല പുള്ളിക്ക് പുള്ളിക്ക് ഒരു ഇതുവരെ നല്ലൊരു പാസ് കിട്ടിയിട്ടില്ല
ആഹ് അതാന്ന്
അതിന്റെ ഒരു ഇതാ
ഉം ടീം ടീം തമ്മിലൊരു കോർഡിനേഷൻ ഇല്ല
മെസ്സി എങ്ങനെ അവിടുത്തെ ടീമുകാരെല്ലാം കൊണ്ട് നടക്കുന്നത് അതുപോലെ നമ്മള് സി ആർ സെവനെ കൊണ്ടു നടക്കുന്നില്ല
അതെ പന്ത് കൊടുക്കണില്ല
ആഹ്
ആടെ എത്ര ഫ്രീ ആയാലും കൊടുക്കുന്നില്ല
ആഹ് കൊള്ളുന്നുണ്ട് ആഹ്
ആഹ് അല്ല പിന്നെ മെസ്സിനെ വെച്ച് നോക്കുമ്പോട്ടക്ക് മെസ്സിന്റെ അത്രൊന്നും ഇ ഏതായാലും കഴിയൂല
കയ്യില്ല
ഉം മെസ്സി പിന്നെയും കൊറെയൊക്കെ പന്ത് കൊണ്ട് പോന്നുണ്ട് റൊണാൾഡോ ഡ്രിബിൾ ചെയ്യാൻ നിൽക്കുമ്പോ അതിന് മിസ് തരുയാണ്
ഓഹ്
ഉം നിർത്താനായാണ് എല്ലാരും
പിന്നെന്തതാ ഇനിപ്പൊ നാളെ ക്ലാസുണ്ടോ ഇപ്പം ഇനി
ഓ നാളെ ആദ്യം പോണ്ടത് പാർടൈം ജോലിക്ക്
ഓ രാവിലെ
ആ ചിലപ്പോഴൊക്കെ ഈ രാവിലെ ഒര് ഏഴ് മണി തൊട്ട് അങ്ങോട്ടുള്ള നാല് മണിക്കുറുള്ള സമയം
ആഹ് ആഹ് ഓഹ് അപ്പൊ ഞമ്മള് നമ്മ ആ ഇപ്പൊ ചെയ്തോണ്ടിക്കുന്ന കോഴസ് അങ്ങനെ ഷിഫ്റ്റ് ഉണ്ട് ടൈമ്
ഇല്ല അല്ല അത് ഇടക്കൊന്ന് പോയി മുഖം കാണിച്ചാ മതി ഇടക്ക് പോയി പിടിച്ചിട്ട്
ആഹ് ഹ
അത് കഴിഞ്ഞപ്പോ ഒന്നും പോയാത
ആഹ്
അടുത്തൊന്ന് പോയാ മതി വല്യ താമസം ഇല്ല
ആഹ് ആഹ് എന്താ കമ്പ്യൂട്ടർ ബേസ്ഡ് കോയ്സ
അത് ചുമ്മാ ഒരീതിന് വേണ്ടി ചുമ്മാ പഠിച്ചുകോണ്ടിരിക്കുവാണ് കമ്പ്യൂട്ടർന് എല്ലാ തുടങ്ങി വെച്ചതേ ഉള്ളൂ
ആഹ് ആഹ്
അത് ഇച്ചിരി പാടയെ അവിടെ പഠിപ്പിക്കുന്ന ആള് പിന്നെ രണ്ട് മൂന്ന് പഠിക്കുമ്പോ തന്നെ എന്റെ കിളി പോവും
ഓഹ് അതല്ലേ കാര്യല്ലേ കൊയിസനങ്കിലും പഠിച്ച് കിട്ടിയ ഹൈറ്റിലവം
ആഹ് ആഴ്ചില് മാത്രെരു
ഉം
കിട്ടിയ കിട്ടി കിട്ടും
പോയ ഗയാ പോയി
എനിക്കാണെങ്കി കൊറേ കൂടുതൽ നേരം കമ്പ്യൂട്ടറ് നോക്കി ഇരിക്കുമ്പം പണിയ കണ്ണ്
പെണ്ണയ്നാവല്ലേ
ഓ പിന്നെ
ആഹ് നി ഒര് മറ്റേ ഒരു ക്ലാസ് ഉണ്ടല്ലോ അയ്ന്
അല്ലെ വേട്ടം പെട്ടെന്ന് കണ്ണടിക്കാരിക്കുള്ള ക്ലാസ് അതാണോ
അത് അതല്ല സ്പെക്ക്യു അതന്നെ നമ്മുക്ക് കണ്ണിന് ഒന്നും വരാ ഇരിക്കൻ വേണ്ടി പ്രോട്ക്ട് ചെയ്യ്ണെ അത് ഈ സ്ക്രീനിന്ന് ബ്ലൂ ലൈറ്റ് കാരണാണ് നമ്മുക്ക് കണ്ണിന് പ്രശ്നം വരുന്നത്
പ്രശ്നമാ
ഉം ആ ഒരു ബ്ലൂ ലൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഒരു സ്ട്രകക്കെ ഒണ്ട്
പിന്നെ ഒരു വെട്ടോ അടിക്കുമ്പോ നമ്മൾ എത്ര ദൂ ഇത്ര ദൂരത്തിന്നെ നോക്കള്ളു അങ്ങനെ ഒരുരിതല്ലേ
ആഹ് ആഹ് അത് അങ്ങനെയുണ്ട്
എത്രിനെ
ഏഹ്
ചേ ചന്ന പിന്നെ വാരിഈ ടൈപ്പ് ചെയ്യുന്നവരൊക്കെ സമ്മക്കണം
ആ അതാണ് ചിലര് ഈ കമ്പ്യൂട്ടറിന് മുന്നിലാന്നെ ഇരിക്കണോരുണ്ടല്ലോ
മരിച്ചിരിക്കുന്നവരുണ്ട്
ഉം കമ്പ്യൂട്രും ഫോണു ഒക്കെ ഒരേ മാതിരി ഒക്കെ തന്നെ
തെറ്റാ വരുന്നേ
നല്ല രീതി ഉപയോഗിച്ച നല്ല രീതി ഉണ്ടാവും പിന്നെന്തത ഹലോ
ഹലോ
ആഹ് പിന്നെ എന്തെക്കാ
നമ്മള നമ്മുടെ നാട്ടിൽ ഈ മാലിന്യങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ മറ്റേ സംസ്കരണം ഗ്രാമങ്ങളിൽ നഗരങ്ങളിലും അതൊരു വലിയൊരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ഈ കായല് തോട് അങ്ങോടെ ഉള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുന്നു
ആഹ് ആഹ് അതൊക്കെ വൻ നാശ് ഇതാണെ നമ്മളെ വാട്ടർ ഇല്ലാതെ പോണ്
നമ്മള് തന്നെ ഈ ഭൂമിയെ നശിപ്പിക്കൻ നോക്കുവാ
അതെ എന്നിട്ട് നമ്മള് തന്നെ ഓരോന്നും ഇല്ലാന്നും പറയും
ആവൂല്ലേ
ഉം ഇല്യത് നമ്മ നശിപ്പിക്കുക എന്നിട്ട് ഒന്നുല്ലാ പറയാ
ആഹ്
ഉം നല്ല നോക്കി നല്ലരീതി വ വേസ്റ്റും ഇതൊന്നും വേന്ന നമ്മളിതിൽ എവിടെ തന്നെണ്ട് നല്ല പ്യുവർ വാട്ടർ
പിന്നൊരു മേഖലയാണ് ഈ സോ പിന്നൊരു മേഖലയാണ് സോഷ്യൽ മീഡിയ
ആഹ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ആഹ് അതെ നെഗറ്റീവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്ക എല്ലാരും
പിള്ളേര്
ഉം എന്തേലും ഒരു നെഗറ്റീവ് ഞമ്മളെ സൈഡിന്ന് വീണ് കഴിഞ്ഞാ പിന്നെ തീർന്ന് ഉം അതാണ് സോഷ്യൽ മീഡിയ ഫസ്റ്റ് കാണതേ ആവശ്യോള്ളൂ സത്യം എന്താന്ന് അറിയേണ്ട ആവശ്യം ഇല്ല
ആവശ്യല്ല
ഉം
ആഹ് അപ്പൊ ശരി സുഹൃത്തേ പിന്നീട് വിളിക്കാം ശരി ഒക്കെ